ഹലോ ഹലോ ഹലോ ഹലോ ആ ആ കേൾക്കാം കേൾ കാമൊ ആ സുഖമായിട്ടിരിക്കുന്നു
ആ ഓക്കെ മഴയുണ്ടാ
ആഹ ഇപ്പൊ മഴയില്ല ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ആ ഇപ്പോൾ മഴയില്ല ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു
ഇവിടെ മഴ പെയ്യാൻ വേണ്ടി നല്ല കാറ്റടി ക്കുന്നുണ്ട് ഇപ്പൊ ആ ഇത്രയും നേരം നല്ല വെയിലായിരുന്നു കേട്ടോ ഇപ്പൊ എന്താ അറിയില്ല പെട്ടെന്ന് കാലാവസ്ഥ മാറി
അ അതെല്ലേ ആ പിന്നെ മഴക്കാലം വന്നാ പിന്നെ നമുക്ക് ഒരു ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ പനി പകർച്ച പനി അല്ലേ കൂടുതലും
ആഹ പകർച്ച പനികൾ വരുന്നുണ്ട് അതേപോലെ തന്നെ വയറൽ പനികൾ വരുന്നുണ്ട് എനിക്ക എങ്ങനെന്ന്പറഞ്ഞ്ണ്ടെ ആക ശരീരം രൊക്കെ വേദനിച്ച് വേദനിച്ച് ഇങ്ങനെ ഇതാക്കുമായിരുന്നുന്നിട്ട് ഞാൻ പിന്നെ മരുന്ന് പടിക്കാൻ വേണ്ടി പോയപ്പോ അവർ പറയുന്നുണ്ടും വൈറൽ പനിയാണ് കാലാവസ്ഥയുടെയാണ് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ വന്നിണ്ടെ പിന്നെ പറയ ഉണ്ടല്ലോ അല്ലേ
അതെ അതെ വയറൽപ്പനി ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നാ ബാക്കിയുള്ള എല്ലാവർക്കും വരും
അതെ ഈ പകർസ പനികളൊക്കെ തൊടങ്ങീട്ട്ണ്ടെങ്കി പിന്നെ ആ ഒരു അല്ലെ എല്ലാരെയും പിടിക്കാതെ തന്നെ അത് പോകത്തില്ല.
അതെ അതെ അതെ പിന്നെ ഇപ്പഴ്ത്തെ ഒരു മഴേടെ ഒരു സമയ ആയതുകൊണ്ട് ഈച്ചയും കൊതുകുകളൊക്കെ പെരികിയേ ഇങ്ങനെ ഡെങ്കിപ്പനി വരാനും ചാ ചാൻസ് ഒണ്ട് ചിക്കൻ ഗുനിയാ വരും പിന്നെ എലിപ്പനിയാണേലും ശ്രദ്ധിക്കണം
എലിപ്പനിയൊക്ക് വെരുവല്ലേ ആഹ് ഒ എലിപ്പനി എനിക്ക് എനിക്ക് എലിപ്പനി ഇതിന് മുമ്പ് വന്നിട്ടില്ലാട്ടോ എനിക്ക് മറ്റേ ചൂടു പനിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്
ഉം
ചൂടുപനി വന്നിട്ടിണ്ട് ആഹ് ചൂടു പനി എനിക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതില്ലേ? ആഹ് ഏതായിരുന്നു അറിയോ ആം മറ്റേ ടൈഫോയിഡ്
ആഹ് വന്നിട്ടുണ്ടല്ലേ?
ആഹ് ടൈഫോയിഡ് അന്ന് പിൻ ഞാനവിടെ എവിടെയോ പഠിക്കാൻ വേണ്ടി പോയി ഒറ്റക്കായിരുന്നു കേട്ടോ
ആഹ് ആഹ്
എനിക്കാണെങ്കിൽ ഫുള്ള് ബോഡി മുഴുവൻ നമ്മളിങ്ങനെ ഇപ് പോവല്ലേ അന്നിട്ട് രണ്ടു ദിവസം കൂടുമ്പോ രണ്ട് ദിവസം കൂടുമ്പോ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കണം ആകെ വ അവശത യിലായി പോയി വേറെ ആരും ഹെൽപ്പ് ചെയ്യാനുല് ല്ല നമ്മളിപ്പോ വീട്ടിലൊക്കെ ആണെങ്കിൽ അല്ലേ അമ്മ ഇങ്ങനെ നമുക്ക് പുറകെ വന്ന് ചോറ് തരുയുള്ളൂ മരുന്ന് തരത്തുള്ളൂ ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്കായി ഒറ്റക്ക് ഒരു സ്ഥലത്തായി പോയി
ഉം അല്ല അന്നേരം ഈ തലമുടിയൊക്കെ കൊഴിയുവായിരുന്നോ? ഇങ്ങനെ പറയുന്ന കേട്ട്ട്ടൊണ്ട് ടൈഫോയിഡ് വന്നാ ഇങ്ങനെ മുടിപൊഴിയൂന്ന്
എനിക്കറിയത്തില്ല ഞാനതങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അ എനിക്ക് തോന്നുന്നു പൊഴിഞ്ഞിട്ടുണ്ടായിരു തോന്
ഉം ഉം
ആ ഓഹ് അന്ന് പിന്നെ ഭയങ്കരായിട്ട്ന്ന് പറഞ്ഞാ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ബെഡി തന്നെ ആയി പോയി രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ചത്തോളം. ബെഡ് തന്നെ അങ്ങാൻ പറ്റ്ന്നില്ല ആ ഓ. അന്നൊക്കെ എനിക്കിപ്പളും ഓറ മ്മയുണ്ട് അന്നൊരു ചേച്ചി മാത്രം എന്റെ കൂടെ ഇണ്ടായിരു ഇവ്ടം അങ്ങ് അതെ പി നമ്മൾ വെറെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് പഠിക്കാൻ വേണ്ടി നിക്കുമ്പോ ഒരു ചേച്ചി മാത്രം ആ ചേച്ചിയാണെങ്കി ഫുഡക്കെ കൊണ്ട്‌ തരുന്നേ ഞങ്ങടെ വീടിന്റെ ഓണറ്
അതെ അതെ
അവര് വന്നിട്ട് അവരെന്നെ അങ്ങനെ നോക്കിയായിരുന്നു അന്ന് പനിയൊക്കെ വന്നപ്പോ ഓ അന്ന് ഭയങ്കരായിട്ട് നോക്കി ഇണ്ടായിരുന്ന അവര് ക്കെ. മറക്കാനേ പറ്റത്തില്ല അങ്ങനെ വന്ന് സത്യം പറഞ്ഞ്ണ്ടെങ്കി ഞാ ചത്ത് പോവും എന്ന് പറഞ്ഞ് അങ്ങനെ കെടക്കുവായിരുന്നു
അതെ ലെ
എന്നെ കൊണ്ടോയി ഹോസ്പിറ്റലിൽ കൊണ്ട് പോവുന്നു അവര് മാത്രേ ഇണ്ടായിരുന്നുള്ളു ഇപ്പം ട്ടിലൊക്കെ ആണെങ്കിൽ അമ്മക്കൊന്നും അങ്ങനെ വരാ പറ്റില്ലായിരുന്നു
ആ
ഇല്ലെങ്കി പിന്നെ അമ്മക്കൊക്കെ വന്ന് നോക്കായിരുന്നു അങ്ങനെ പിന്നെ
നമ്മൾ ഈ മഴക്കാലം വന്നാൽ നമ്മൾ വീടും പരിസരവും ഒക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷി ണം ചെരട്ടകളിലൊക്കെ വെള്ളം വെരുന്നാ അത് കമെഴ്ത്തി വെക്കൊ കമിഴ്ത്തി കളയുകയോ ചെയ്യുക പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വേസ്റ്റ് ആയതൊക്കെ നമ്മൾ പരിസരത്തോട്ട് വലിച്ചെറിയും നമ്മുടെ വീട്ടു മുറ്റത്തോട്ടൊക്കെ വലിച്ചെറിയും അതിലൊക്കെ ഇങ്ങനെ മഴവെള്ളം കടന്നിട്ട് കൊതുക് അതിലും കൊതുകും ഈച്ചയൊക്കെ വന്നിട്ട് നമുക്ക് അസുഖം ഉണ്ടാവും അല്ലെ ആ ഇവിടെ നമുക്ക് പഞ്ചായത്ത് ഇന്ന് സ ഹെൽത്തിന്ന് സർവേ ഉണ്ടായി ഓരോ വീടുകളിലും കേറി മഴക്കാല രോഗങ്ങൾ വരാതിരിക്കാനേ മുൻകരുതുകൾ ഉം ആ മുൻകരുതലായിട്ട് ആ സർവേ ഒക്കെ ഉണ്ടായിരുന്നു ഉം ആ വീടിന്റെ പരിസരവൊ ഒക്കെ വന്ന് നോക്കി അവര്
സത്യ പറഞ്ഞിട്ടും നമ്മളൊക്കെ ബോധവന്മാരാക്കിയില്ലെങ്കി നമ്മ നമ്മളങ് ശ്രദ്ധിക്കത്ത് വരിയില്ല ലെ
അതെ അതെ പിന്നെ ശുദ്ധജലങ്ങളിലും കൊതുക് ഇങ്ങനെ കൊതുക് മുട്ടയിടും എനിക്ക്റ്റ വരും അപ്പൊ ശുദ്ധജലംണ്ട് കിണറില് ജലം നമ്മള് ശുദ്ധജലമാണല്ലോ അപ്പം കിണറ്റിലെ വെള്ളത്തിൽ ഇടാൻ ഹെൽ് ീ അവർ വന്നപ്പോ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ തന്ന് നമ്മള് കണ്ണറില്ല ഇട ഏ അങ്ങനക്ക ഇവിടെ പഞ്ചായ ഹെൽത്തിന്റെ സർവേ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് രണ്ട മൂന്നാഴ്ചക്ക് മുന്നേ വന്നായിരുന്നു
അതൊക്കെ വളരെ നല്ല കാര്യമാണ് വരുന്നതിനേക്കാട്ടും നല്ലത് വരാതിരിക്കുന്നെയാ അ നോുന്നുന്നുള്ളോ അല്ലേ
അതെ അതെ പിന്നെ ചെളിയ ആ ചെളിയുള്ള വെള്ളത്തിലക്കെ ഒക്കെ നമ്മള് ചവിട്ടുകയും ഒന്നും ചെയ്യരുത് എന്നന്ന് വെച്ചാ ഈ എലിപ്പനിയള്ളുകൊണ്ട് നമ്മുടെ കാലില് വല്ല മുറിവുകളോ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എലിപനി ചാടിും പിടിക്കും ചെളിവെള്ളത്തിലൊക്കെ ആ
ചെളിയള്ളതില് സത്യം പറഞ്ഞിണ്ട് നമ്മളെക്കാട്ടും കൂടുതൽ കുട്ടികളൊക്കെ അല്ലെ കുട്ടികളൊക്കെ അതൊക്കെ ചെയ്ത് എവിടെ കേണൽ വെള്ളം കണ്ടിട്ട് അവരെയൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം നിയന്ത്രിക്കണം കിട്ടതൊക്കെ ഉണ്ടാവും നമുക്ക് പിന്നെ കുറച്ച് അല്ലേ നമ്മള് പിന്നെ പറഞ്ഞും മനസ്സാവും ഇവക്ക് പിന്നെഞ്ഞാലും മനസിലാവത്തില്ല ഇവരൊക്കെ എന്താ കാണിക്കുന്നതന്ന്
അതെ പിന്നെ നമ്മുടെ ഒരു കുട്ട കുട്ടിക്കാലത്ത് നമ്മൾ അങ്ങനെയായിരുന്നു സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോ നടന്നൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ ചെളിവെള്ളത്തി മഴോടെൊക്കെ ചവിട്ടി എ വെള്ളത്തിൽ കളിച്ചൊക്കെയാ പോയി ന്നെ ഇപ്പുള്ള കുട്ടികൾക്ക് അങ്ങനെ വലിയ കുഴപ്പ ഇല്ല എല്ലാവരും സ്കൂൾ ബസ്സിലൊക്കെയല്ലേ പോകുന്നത് രാവിലെ വീട്ട മുുറ്റത്ത നിന്ന് കേറും അല്ലെ ഞൻ വൈകട്ട് അതുപോലെ തഞ്ഞ കൊണ്ട് തിരിച്ചു വിടും
പക്ഷെ നമ്മുടെ കാലമല്ല ആ നമ്മുടെ ആ ഒരു കാലമല്ല ല്ലോ ഇപ്പഴത്തെ കാലമല്ലേ ഇപ്പൊ പിന്നെ ഉം
ഉം അന്നാ നമ്മടെ കുട്ടിക്കാലത്ത് നമ്മക്ക് രോഗങ്ങളു ഇല്ലായിരുന്നു.
നമക്ക് അങ്ങനെയൊരു അല്ലെ ആ ന അങ്ങനൊരു അങ്ങനൊരു വെല്ല്യൊരു സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിപ്പനിയായാലും ടൈ വീടൊക്കെ ആണെലും ഇപ്പൊക്കെ അല്ലേ ല്ലെ ഉയർന്നത്. ഇപ്പൊക്കെയാണ് ഇതിൻ്റൊരു ഉം കഴിഞ് എനിക്കോന്നുന്നു കഴിഞ്ഞ തിലാ തോന്നുന്നു ടൈഫോയ്ഡ് വന്നതെനിക്ക് കഴിഞ്ഞ
ആ അതെ യതെ മഴക്കാലം ആവുമ്പം നമ്മള് അത്പോലെ തന്നെ തെളപ്പിച്ചാറിയാ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം എന്ന് വെച്ചാ ഇരുപത് മിനിറ്റോളം തെളപ്പിക്കണംന്നല്ലേ വെള്ള ത്തിലെ അണുക്കളൊക്കെ നശിക്കാൻ വേണ്ടിയേ
ഞാനൊക്കെ എങ്ങനെയാന്ന് വെച്ച്ണ്ടെ ജെസ്‌റ്റൊന്ന് തെളവന്നായ്ന്ന് എട്ത്ത് കുടിക്കും. എനിക്ക് സത്യത്തിൽ ചൂടുവെള്ളത്തെക്കാട്ടിലും കൂട്തെൽ ഇഷ്ടം പച്ചവെള്ളൊ ഒക്കെ ആ ഞൻ എനിക്കും അതെ എനിക്കും അതെ പ ച്ച വെള്ളാണ് കൂട്തെലും ഇഷ്ടം ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഫ്രഡ്ജിൽ വന്നിട്ട് മറ്റേ റോട്ടി കൂടെ പോകുന്ന പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് കഴിയിമ്പം കുട്ടികൾ വന്നിട്ട് ഫ്രഡ്ജിലിരിക്കുന്ന വെള്ള എട് ഫ്രഡ്ജിലെ വെള്ളം താ ചേച്ചി ഫ്രഡജിലെ വെള്ളം താ ചേച്ചിന്നും പറഞ്ഞ് ട്ട് അവനൊന്ന് എടുത്തൊണ്ട് പോവ്ന്നെ കാണാ അതീ നല്ല പൊരി വെയിലാവുമ്പോ പിന്നെ ഞങ്ങളോ അങ്ങനെ എടുത്ത് കൊടുക്കൊക്കെ ചെയ്യും പിന്നെ അങ്ങനെയൊന്നും പറ്റത്തൂ ഇല്ലലേ ഉം കുട്ടികള് വന്ന് ചോദിക്കുമ്പോ നമുക്ക് അങ്ങനെ തരത്തില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അങ്ങ് കൊടുക്കാതിരിക്കാനും പറ്റില്ല ആ കുട്ടികള് പിന്നെ വേറെന്തേലായിരിക്കും അങ്ങനൊക്കെ
ആന്നേ നമ്മള് കുടിക്കുമ്പോ അന്നേരം അറിയത്തില്ലേ പക്ഷെ ഇതെല്ലാം പോയി ആ കഴിഞ്ഞു കുറച്ചു ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ചിലപ്പോ രണ്ടാഴ്ച കഴിഞ്ഞായിരിക്കും പനി ഉണ്ടാവുന്നതോ ആ ചുമ ഉണ്ടാവുന്നതോ ഒക്കെ
അതെ എന്റെ കാര്യം
ആശ്വാസം
എന്റെ കാര്യൊക്കെ നോക്കുവാണ് ഞാന ഇപ്പം ഫുൾ ടൈം വെള്ളത്തിലാണങ്കിൽ ഇവിടോ നല്ല ചൂടല്ലേ മുഴുവൻ സമയവും ട - ന്റെ തഴെയാണ് ഭയങ്കരായിട്ട് ഭയങ്കര ചൂട് വരുമ്പോ ഞാൻ പറഞ്ഞ റൂമിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുമ്പോ ഭയങ്കരായിട്ട് ചൂട് വരുമ്പോം ഫുൾ ടൈം കുളിയാണ് കുളി എന്ന് പറഞ്ഞാൽ നട്ട പാതി ത്രിക്ക് വരെ എണീറ്റിരുന്ന് കുളിയാണ് ക്കാൻ പറ്റില്ല ചൂടായിട്ട് എ സി ഇല്ല എസി ഇല്ലാ അതൊണ്ട് ഭയങ്കര ചൂടാ ഫാനായിട്ടും വല്യ കാര്യന്നുല്ലല്ലോ വന്നിട്ട് എന്താണ് ഫുൾ ടൈം ഇരുന്ന് കുളിയാണ് വന്നിട്ട് പിന്നെ അപ്പൊ പിന്നെ പനി വരാതിരിക്കില്ലല്ലോ
അതെ നമ്മുടെ ഈ കേ ആ നല്ല ചൂടുവെള്ളമാണ് വരുന്നത് നമ്മുടെ ഈ കേരളത്തിലെ കഴിഞ്ഞ രണ്ടു മാസം ത്തെ അവസ്ഥ അങ്ങനെ ആയിരുന്നല്ലോ മാ ർച്ച് പകുതി ഏ മാസം ഫുള്ളും ഭയങ്കര ചൂട് ആ അല്ലെ ചൂട് കൊണ്ട് പുറത്തിറങ്ങാനും പറ്റത്തില്ല എന്നാ ഒട്ടും വീട്ടിലിരിക്കാനും പറ്റത്തില്ല മുറിക്കുള്ളില് കഴിഞ്ഞ് കൂടാൻ ശ്രമിച്ചാ അത് നടക്കുവേല അത്രക്കും ചൂടല്ലായിരുന്നോ
ഉം അങ്ങനെ
ഉം
ഇനി മഴക്കാലം വരുമ്പോ മഴക്കാല രോഗങ്ങൾ ചൂടുകാലം ഉള്ളപ്പോ ചൂടുകാല അവശ
അതെ അതെ ആ നമ്മൾ സൂക്ഷിച്ചാ മതി നമ്മുക്ക് ആദ്യം ഒരു വ്യക്തി ശുചിത്വം പിന്നെ നമ്മളെ വീട് പരിസരങ്ങളും വൃത്തിയായിട്ട് പിന്നെ കുട്ടികളെയൊക്കെ ഇത് ബോധവൽക്കരിക്കും ഈ അംഗൻവാടിയിലൊക്കെ ഇതിന്റെ ഇതൊക്കെയുണ്ട് ബോധവൽക്കരണ ക്ലാസൊക്കെ ഉണ്ട് ആഹ്.
ആ കൊറോണയൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ?
ഈ ഇവിടെക്കെ ഏകദേശം എല്ലാ വീടുകളിലും വന്നതാ.
കൊറോണ വന്നിട്ടുണ്ടായിരുന്നല്ലേ. കോവിഡ് വന്നിട്ടുണ്ടായിരുന്നല്ലെ.
അതെ
ആഹ് നമ്മുക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മുക്ക് എങ്ങനെയാ എന്തോ വന്നിട്ടുണ്ടോന്ന് അറയത്തില്ല നമുക്ക് ങ്ങനെ പിന്നെ ആ വാക്സിനൊക്കെ എടുത്തഴിഞ്ഞ പിന്നെ നമുക്ക് കൊറ നണം വന്നില്ലായിരുന്നോ ആഹ്.
വാക്സിൻ ആ ആ വാക്സിനെ ടുക്കുന്നതിന് മു ഒരു വട്ടം നല്ലായിട്ട് അങ്ങ് എല്ലായിടത്തും അങ്ങ് പരന്നായിര്ന്ന് ആ സമയത്ത് ഞങ്ങക്കൊക്കെ വന്നിട്ട്ണ്ട് ഉം വന്നിട്ടുണ്ട് അല്ല ഐസൊലേഷൻ ന്നും പോയില്ല ആ
ശെരി എന്നാല് ആ
ആ സ ആ ശെരി